സെക്കന്റ് പ്രവർത്തനോ
എന്താ സുഖം തന്നെ കൊഴപ്പൊന്നുല്ല ചൂടേ
ഞാൻ നാട്ട് തന്നണ്ട് എന്താപ്പം നാട്ട്ത്തെ അവസ്ഥ മഴെ കാര്യങ്ങളെക്കെ ആയിട്ട് വല്ല ഉരുൾപ്പൊട്ടല്നു ചാൻസ് ണ്ടോ കാരണം നമ്മളെവടെ മലയും കാര്യങ്ങളൊക്കെ ആതുകൊണ്ട് എന്താന്റെ അഭിപ്രായം
ഇല്ലേ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തത്ര മഴ ഇപ്രാവശ്യം പെയ്തിട്ടില്ലല്ലോ അതുകൊണ്ടിപ്പംവല്യപ്രശ്നങ്ങളൊന്നുല്ല
അതെ അതെ ഇങ്ങൾ പറ ആ ശരിയാണ് പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്താ വിഷ എന്ന് വെച്ചാലേ നമുക്ക്പ്പോ ഈ മലപ്രദേശംഒക്കെ ആയോണ്ട് ഇപ്പം പൊതുവേ ഈ വയനാട് അങ്ങനത്തെക്കെ സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ വർഷം ഒക്കെ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു ദിവസം ഒറ്റ രാത്രി കൊണ്ട് എത്രയോ ആളുകൾ ഈ ഒരു ഇതില് മണ്ണിന്റെ അടി പോയി പക്ഷെ മണ്ണിന്റടി പോയ ആൾക്കാരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ള കഥകളൊക്കെ മ്മക്ക് അറിയിണകാര്യാണ് ഞമ്മടെ നാടിനെ കുറിച്ച് പറയി ബോ കാണാനും ജീവിക്കാനും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട് അത് അറിയാലോ നമുക്ക് അപ്പൊ ഈയെര് നാട് ട്ടില് ഇങ്ങനത്തെ വല്ല പ്രശ്നവും കാര്യങ്ങളൊക്കെണ്ട് എന്താന്ന എന്റെത് ഒരെ ഒര്അഭിപ്രായം എന്താണ്
ഇതുവരായിട്ട് ഇവിടെ പ്രശ്നങ്ങൾ അത്യാവശ്യം മഴ പക്ഷെ ഇമ്മളെ രണ്ടായിരത്തി പതിനെട്ടില് ഒര് വട്ടം ഇവടെ ഒരു ൾപ്പൊട്ടല് കാണണെന്നു അന്ന് ഭയങ്കര സീനായിരുന്നു ഞ യാത്രക്ക് വല്യ പ്രശ്നം ഇതുവരെയായിട്ട് ഇവടെ ണ്ടായിട്ടില്ല പിന്നെ ഞമ്മളെ കാട് ഞമ്മളെമല എന്തൊക്കെപ്പം മഴ കലായോണ്ട് അത് ശരിക്കുപറഞ്ഞന്നാൽ നല്ലൊരു നമ്മക്ക് പോയി കാണാൻ എന്താപ്പോ ആസ്വദിക്കാനൊക്കെ പറ്റാനൊര് നല്ലൊരു മൂഡിലാാണ് ഇപ്പോമ്മളെ കാടൊക്കെള്ളത് സത്യം പറഞ്ഞാല്
അതെ തീർച്ചയായിട്ടും ശരി തന്നെണ് നമ്മളെ നമ്മക്ക് ശരിക്ക് നമ്മക്ക് പുറത്ത് നമ്മൾ ഈ സമയം മുറ്റത്തെ മുല്ലക്ക് മണവില്ലാന്ന് പറഞ്ഞ പോലെ നമ്മടെ നാട്ട്‌ത്തെ മലന്നൊക്കെ കേറാൻ നിന്ന അത്യാവിശ്യം കാണുബം അമ്മൾ കേറിട്ടുണ്ട് ഒരുപാട് വട്ടം കേറിയിട്ടുണ്ട് അതുപലെത്തന്നെ ഈ കുമങ്കോടുക്കക്ക്പോക്അതുപോലെ തന്നെ വെറുതെ മല കേറാൻ പോവ നെല്ലിക്കക്ക് പോവാ അതൊക്കെ ഒരു കാലത്ത് അമ്മള് ഒരുപാട് വട്ടം പോയിരുന്നൊരു കാര്യങ്ങളെന്ന് ഇപ്പം അയ്നോന്നും ആളെ കിട്ടില്ല കാരണം അമ്മളെപ്പം കൂടെള്ളോലൊന്നുപ്പംകൂടുതലായിട്ടും നാട്ടിലില്ല എല്ലാരും വിദേശത്ത്ക്കൊക്കെ ജോലിക്കും കാര്യങ്ങളൊക്കെ വേണ്ടി പോകണ പോണ കാര്യങ്ങളൊക്കെയാണ് പറയ പക്ഷെ ഞമ്മളെ ഈ കാടും മലെക്കെ കേറുബം അയിന്റെ ഒര് സന്തോഷം അല്ലെങ്കിൽ അവുടുത്ത തണുപ്പ് അല്ലെങ്കിൽ അട്ത്തെ ഓക്സിജൻ ഒക്കെ ഒരു നല്ലൊര് ഒര് ഒര എന്താ പറയാ നല്ലൊരു ഉണർവ് ന്നെയാണ് നമ്മളെ ഒക്കെ ശരീരത്തിനൊക്കെ തര്ന്നെല്ലേഅയ്‌ന് കുറിചെന്ത അനക്ക് അഭിപ്രായം ഈ കാട് റെനിനെ കുറിച്ചിട്ടൊക്കെ
സത്യ പറയി ഇയിപറഞ്ഞായിരി നഞമ്മളിപ്പോ ഇപ്പത്തെ ഒര് അവസ്ഥ വെച്ച് നോക്കാണെങ്കിൽ ഇപ്പ നമ്മള് ഒറ്റക്ക് പോയാൽ അമ്മക്ക് രസം കി ഫ്രണ്ട്സും അത് അമ്മള അമ്മള ചങ്ങായിമാരൊക്കെ ഇണ്ടായിട്ട് പോമ്പഴാണ് ഞമ്മക്ക് ആ ഒരു ഒരു രസം കിട്ടുള്ളൂ പണ്ടെന്നൊക്കെ പറഞ്ഞ ഞമ്മളീ എല്ലാ സ്കൂളിൽ പോവ അത് മാതിരി കറങ്ങാൻ പോവുക എന്താ ശനിയും ഞായറും സ്കൂളിൽ ഇല്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ മല കേറാൻ പോവുക കാട്ടി പോവാ മീൻ പുടിച്ചാൻ പോവ അതൊക്കെ തന്നെ ആയിര്ന്ന്പ്പ നമ്മളെ മെയിൻ ഹോബിന്നറിയണത് അന്നെക്കെ അന്നത്തെ കാലത്ത്ന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഓർക്കുമ്പോ ഭയങ്കര മിസ്സിങ് ആണ് സത്യം പറഞ്ഞാല് ആ ഒരു കാലംന്ന് പറയണത്
അതെ തീർച്ചയായിട്ടും അന്നെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊക്കെ നമ്മക്ക്ണ്ടായില്ല ഇതൊക്കെ തന്നെ കളി കളിച്ചാതെ അതേപോലെ തന്നെ കാട് കയറ അല്ലെങ്കിൽ അപ്പുറത്തതൊടു പോയി മാങ്ങ ഇതൊക്കെ ഇതക്കൊരു സന്തോഷ ന്റെ കാലങ്ങളല്ലേന്ന ഇന്നലെ അന്നൊക്കെ ഈ നമ്മളപ്പോ എത്രോട്ടം മലമക്കറി ഉണ്ട്.
ഞാന് ഇപ്പൊ ഒരു ഏ എണ്ണീട്ടില്ല കാരണം അത്രയും പറഞ്ഞാല് ചെറുപ്പത്തി കേറിക്കുണു പക്ഷെ ഇപ്പോതീരെ എന്തപ്പോ ആരും എന്താ കേയറാലോ മലഞ്ഞ മൊളക്ക് കേയറല്ലോ അല്ലെങ്കിൽ ഇല്ലല്ലോ ഒക്കെ അവിടെ ഇവിടെക്കെ ആയതോണ്ട് ഇപ്പ തീരെ കേയറലില്ല ആ ചെറുപ്പത്തില് ഒരു മൂന്നാല് പ്രാവശ്യോക്കെ കേ റിയിട്ടുണ്ടാവും ഏതായാലും. കാടാണെങ്കിലും പിന്നെ നമ്മള് പറഞ്ഞാ നമ്മളെ നാട്ടിൽ ഇപ്പത്തെ മാതില്ല ഇപ്പന്ന് പറഞ്ഞാല് ള്ള കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് കോറികളും മറ്റേതും മീൻകളമൊക്കെ ആക്കിട്ട് ഇപ്പൊ കാടന്ന്റിയാൻ മാത്രൊ ഒന്നും ഇല്ല ഇപ്പ ഉൾക്കാടുകൾ മാത്രേ ഉള്ളൂ പണ്ടത്തെ കാലത്ത് പറഞ്ഞാല് ഫുള്ള് കാടുകളല്ലേ. ആ ഒരു അവസ്ഥയല്ലല്ലോപ്പ ള്ളത്.
അതെ അതെ ഇപ്പൊന്ന് പറഞ്ഞാ ഉൾക്കാടാണ് അന്നൊക്കെന്ന് പറഞ്ഞാല് വിറകിനെ കാളുകള് പോയോണ്ട് അത്യാവശ്യം വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നിരുന്നു. ആൾക്കാര് വറകൊക്കെ വെട്ടി ഉയരുകൊണ്ട് എന്താ വെച്ച കഴിഞ്ഞാല് എപ്പോഴും കാട്ടില ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം തന്നെ കാണില്ല അതിനെ കുറിച്ച് എന്താ അ ന്റെ അഭിപ്രായം.
ഇപ്പത്തെ ഇപ്പഴത്തെ കാലത്ത് ഒന്നാത് ഒന്നാത് പറഞ്ഞാല് ഇപ്പൊ ഫുള്ള് ഇതാണ് റെസ്ട്രിക്ഷൻസ് ആണ് എടു ക്ക നമ്മുക്കിപ്പോ എന്ത ചില സ്ഥലത്തക്ക നമക്ക് കേറാനോ അവിടെ സഞ്ചരിച്ചാനോന്നും ഫോറസ്റ്റ്റെ എന്താപ്പോ കണ്ട്രോളിലായിരിക്കും. അതുകൊണ്ട് അതിന്റെ ലിമിറ്റേഷൻസും ഉണ്ട് സത്യം പറഞ്ഞാല് നമ്മുക്ക് ഇപ്പഴത്തെ കാലത്ത് ഇപ്പത്തെ പിന്നെ ഇപ്പഴത്തെ കുട്ടികൾക്ക് പറഞ്ഞാല് ഈ കാട് കയറാൻ പോകാനോ അതേമാരി മല കയറാനോ അതിനൊന്നും യാതൊരു ഇൻട്രറസ്റ്റും ഇല്ല നമ്മളെ കാലത്ത്ന്നൊക്കെ പറഞ്ഞാല് ഒരു ദിവസം വ ഫ്രീ ആയി കിട്ടിയാ ക്രിക്കറ്റ് ച്ചാൻ പോവാ, ഒരു ഫുട്ബോൾ, കഴിച്ചാൻ പോവാ, മീൻപടിച്ചാൻ പോവാ, കൊളത്തി ചാടാൻ പോവാ, ഇങ്ങനൊക്കെ തന്നെല്ലീരുന്നോ
അതെ അതെ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം എന്താ വെച്ച കഴിഞ്ഞാല്അന്നൊക്കെന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് നഞമ്മക്കൊരു ദിവസം ലീവ് കിട്ട കഴിഞ്ഞാൽ തോട്ടി ചാടാൻ പോയിട്ടും മറ്റേ മഴ കൊണ്ട് കളിച്ചിട്ടും മ മല കേറിയിട്ട് മല ഒക്കെ കേറാ പറഞ്ഞാഅത് മലമക്ക് ഒരു കുറി നടുകൂടെ കേറി ഓർ ക്കണ്ട് ആ കൂട്ടത്തിൽ ഇയ് ഉണ്ടായിന്ന ഓർമ്മല്ല നമ്മ ചെറുന്മാർരെല്ലാവുംണ്ടായി മാക്സിമം എല്ലൊക്കെ ഉണ്ടായിരുന്നു. ഏഅന്നുണ്ടോന്ന്റിയില്ല എന്നാലും അന്നൊക്കെ ഒരു അനുഭവം തന്നെ ആ വൈയ് തെറ്റി ഞമ്മള് കേറാൻ നല്ല റോഡിന് വൈക്ക് കറി പിന്നെ ഇപ്പൊ പോയി പെട്ടത് ആാര ഒരാൾ മറ്റേ ഈ വെള്ളം വരുന്ന ഈ ചാല് കണ്ടിട്ട് അതാണ് വച്ച് അയ്കുട്ടേണ്ട് കേറി കേറി കേറി കുറേക്കെ കേറി നോക്കുമ്പ പാറമമ്മക്കുട്ടിയൊക്കെ പൊത്തിപ്പൊടിച്ചുരും പക്ഷെ അത് ഏ നോക്കിയപ്പോളാണ് മനസ്സിലായത് മല്ല നടുവ കൂടിയാ പോണേന്ന് പിന്നെ മോടി ഇറങ്ങ ഒരു കൊവല്ല ആ വൈ്യ എന്തായാലും ഇറങ്ങി അടക്കൂല്ല കാരണം പാറമക്കുട്ടി ഉറണ്ട് മറിഞ്ഞ് പോരും ഒന്നായിട്ട്. പിന്നെ ഞൾ എടിച്ച് ഈ നമ്മുടെ ഈ മലന്റെ ഈ എടെകൂടെക്കെ കേറി കേറി കേറി അങ്ങനെ മോളിക്കൊക്കെ എത്തിന്റെ കഥ പറഞ്ഞാല് രാവിലെ പത്ത് മണിക്ക് പുറപ്പെട്ടിട്ട് അവിടെ എത്തിക്കുന്ന നാല മണിക്കാണ് കാരണം അത്രയും ദുർഘടമായവായി ക്കു ടെ പോയിക്കണ് പേ പറഞ്ഞ അത്രയും പേടിച്ചിട്ട് ആൾക്കാർ പൊത്തിപ്പൊടിച്ചിട്ട് ഒരുപാട് ആൾക്കാര് കരയെക്കെ ചെയ്തിട്ട്ണ്ട് നമ്മള അവിടുത്തെ ചെക്കമാരെന്നെ കരഞ്ഞിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്തുവോ എത്തില്ലയോ എന്നുള്ള ഡൗട്ടേ തിയായിട്ടാണ് എല്ലാവരും ആകെ കണ്ണ് തള്ളീക്കണ് ഇത് നമ്മള് കേറിക്കണ വൈ തെറ്റിക്കണ് പറഞ്ഞ് ഇന്നിട്ട് ന്താ കാട്ടിയേ ഞങ്ങള് കേറി ഒര് അഞ്ച് പത്ത് മിനിറ്റ് കൂടി അവിടെ ഞങ്ങ നിന്നിട്ടില്ല. നേരെ എന്താട്ട ഈ നമ്മളെ അപ്പറത്ത കൂടി കറക്റ്റ് വജ്ജം കൂടി ഇറങ്ങി വരുന്ന വജ്ജയും അതേമാതിരി കുറച്ച് നല്ല വഴിയൊക്കെ പോന്നു. പിന്നെ അതേമാതിരി വെള്ളം വരുന്ന വഴി കൂടി ഇറങ്ങി പോന്ന് എല്ലാവാരും ഉതിർന്ന് ഉതിർന്ന് ഉതിർന്ന് അടിക്ക് എ എത്രയും പെട്ടെന്ന് എത്തിയന്ന് ആർക്കും ഓമ്മല്ല കാരണം എല്ലാരും വേണ്ടന് അന്ന് ഓട്ട വന്നിട്ടുണ്ട് കാരണം എ വെച്ചാൽ കാര്യമായിട്ട് നടക്കലല്ലോ ഉതിർന്നു പോരുല്ലോ ചെയീതിന്നെ അങ്ങനത്തെൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പോയപ്പോ അങ്ങനെ വല്ല എന്തെങ്കിലും കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ.
ഇല്ല ഈ പറഞ്ഞാ ഇങ്ങ അന്ന് പോയപ്പോ ഞാൻ അന്ന് ഇണ്ടായിട്ടില്ല. ഞാൻ പോയ പിന്നെ അത് എന്തോ ഇതുപോലെ വഴി തെറ്റിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇല്ല മഴ പെയ്തിട്ട് എന്താപ്പോ ചുറ്റൊന്നും കാണാ കാണൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിട്ട് പക്ഷേ ഇതേപോലെ ഒന്ന് ഒരു വട്ടം മല കയറാൻ പോയിട്ട് കേറുമ്പോ വല്യ മഴയെ കാര്യങ്ങളോ ചാറ്റൽ മഴ ഉണ്ടാരുന്നൂന്ന് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിന്റെ മോളി കേറി ഞങ്ങള് സത്യം പറഞ്ഞാ എറങ്ങാൻ നിക്കണ ആ ടൈമില് നല്ലൊരു മഴെയ്തു മഴ പെയ്തപ്പോ പിന്നെ ചുറ്റു ഒന്നും കാണാ ആകെ കോടയും മഴയും ഒക്കെ ആയിട്ട് ആകെ എന്താപ്പോ ചുറ്റൊന്നും കാണാൻ പറ്റാത്തരൊവസ്ഥ വന്നിട്ട് പെട്ടരൊവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് സത്യം പറഞ്ഞാ അതിൻ്റെ മോളി നിന്ന് അത് കാണുമ്പോ നല്ല രസായിരുന്നു പക്ഷെ അടീക്കെറങ്ങാൻ നോക്കുമ്പോ ചുറ്റുമൊന്നും കാണാത്ത ഒരു പ്രശ്നം ഒരു വട്ടം ഇണ്ടായിട്ടുണ്ട്
അതെ അതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മള് ഈ നടന്ന പോകുമ്പോൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ച കഴിഞ്ഞാല് ഈ കാട് കേറുമ്പോ ഒക്കെ നല്ല രസം തന്നെ കാരണം പിന്നെ പെട്ടെന്ന് കാടിന്റെ ഈ ഇത് മാറലണ്ട്. ശൈലി മാറുന്നുണ്ട്. അങ്ങനെ കൂടുതലായി ഇ മോള് പോകുമ്പോ നല്ല രസമായിരിക്കും പക്ഷെ ഫുൾ ടൈം കാറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതേപോലെ കോട ഒക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറം വരെ ഇറങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കാര്യം ഞങ്ങള് അങ്ങനെ പോയിട്ട് സംഭവിച്ചില്ല. പ കാലത്ത് പോയപ്പോ ഓർമ്മ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചത് അതേപോലെ നമ്മൾ ഈ അട്ടപ്പാടി ഈ മല അതിനെ കുറിച്ചിട്ട് എന്താന്റെ അഭിപ്രായം.
അട്ടപ്പാടി ഈ പറഞ്ഞമാതിരി തന്നെ ചൂട് കാലത്ത് നമ്മള് പോയാ ഒരു രസം ഇണ്ടാവൂല്ലാ പക്ഷെ മഴക്കാലത്ത് സമ് മഴക്കാലത്ത് പോകയാണെന്നുണ്ടെങ്കില് എന്താപ്പ ഏറ്റവും അടിപൊളി സ്ഥല സ്ഥലങ്ങളിൽ പെട്ട ഒരു സ്ഥലമാണ് ഈ അട്ടപ്പാടി അറിയണുന്നത് കാടുകളാണെങ്കിലും അവിടെ ജല്ലിപ്പ് പാറന്ന് പറിയുന്ന ഒരു പാറുണ്ട് അതിന്റെ മോളിൽ കയറി ഇതുപോലെ തന്നെ നല്ല മഴയും കോടയും അത് കോട നമുക്ക് പോണത് ഒറിജിനൽ ആയിട്ട് ഒരു ഒരു ഫീല് നമുക്ക് കിട്ടും. അതിന്റെ മോളിൽ കേറിയാല് ഇതുപോലെ തന്നെ മോളിൽ കേറാൻ കുറച്ച് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം മേലക്ക് ഭയങ്കരട്ര ക്കിങ്ങ്എന്ത ഏരിയാണ് അതായത് ഭയങ്കര പാറകളും കുന്നും ഒ കൂട പക്ഷെ അതിന്റെ മോളിൽ കേ വറിയ സ്ല്ല ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു ഏരിയയാണത്. അട്ടപ്പാടിൽ പോയി
ഓ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞമ്മള് പോയിട്ടുണ്ടാവില്ല ജല്ലി പ്പാറ പോ ഞാനും ഒരു കുട്ടുകാരും മാത്ര പോയിട്ടുള്ളത് അത് പോയത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇച്ച് പറഞ്ഞപോലെ ഞമ്മള് ഈ ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കൊക്കേ രണ്ടാളും മാത്രം കയറല്ലേന്ന് വെ കേയറും ചെയ്തു കോമഡി എന്താ വെച്ച കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോ കേ യറിയത്ഒരു ഒരു വാലവാടിറെ അടുത്ത് കൂടിയ ആണെങ്കിലും ഇറങ്ങിയത് അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു വീട് പക്ഷേ ഈ അംഗൻവാടിയുട അവിടെയാണ് വണ്ടി വെച്ചിട്ടുള്ളത് ആ വണ്ടി എടുക്കൻ വേണ്ടി ഒരു മൂന്ന് കിലോമീറ്റർ അങ്ങനെയൊക്കെ നടന്നത് പക്ഷെ നല്ല മോളിക്കൂടി അടക്കുമ്പോ ഈ പറഞ്ഞ നല്ല സെറ്റപ്പ ആയിട്ട് നല്ല അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നമ്മള് കണ്ടത് പക്ഷെ എന്തണ്ടായന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ഇറങ്ങി വന്ന് ഇവിടെ എത്തുമ്പോൾ മൂന്ന് കിലോമീറ്റർ അവസാനം അവിടുത്തെ ഒരു വണ്ടിക്കാരൻ കൈ കാട്ടിയിട്ട് ഞങ്ങളെ വണ്ടിന്റെ അടുത്ത് എത്തിച്ചിട്ട് അയാൾ കുറച്ച് ആയി വാങ്ങി കൊടുത്തിട്ട് അങ്ങനെ പിന്നീ കാരണം കേറാൻ കേറും ചെയ്തു വന്ന വയി ഇറങ്ങിയതുല്ല കാരണം വന്നയി കുറച്ച് ടഫ് പോന്നപ്പം ഇറങ്ങാൻ സുഖല്ല വയിയേ ഒര് അവിട്ത്തൊരു ആട് മേക്കണ്ടായിരുന്നു അയിന്റെ മോളില് ആരാള് മൂപ്പര് പറഞ്ഞ് ഇവിടാണ് ഏറ്റവും സുഖം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇറങ്ങിപ്പോയതാ ഇങ്ങള് എത്ര ആള്ണ്ടായി ട്ട് പോയപ്പോ
ആഹ് സത്യം പറഞ്ഞ ഞാന് ഫസ്റ്റ് ഞാന് ഒരു മൂന്നാല് വട്ടം അതിന്റെ മോളി ട്ട്ണ്ട് ഫസ്റ്റ് ഒരുവട്ടം പോയത് ഞങ്ങൾക്ക് വഴി അറിയാതെയാണ് പോയത് ഞാനും ഇതുപോലെ ഇന്റെ ഒരു ഫ്രണ്ടും മാത്രാണ് ഫസ്റ്റ് ടൈം പോയത് അന്നക്ക് വഴി അറിയ ഞങ്ങൾ കുറെ വഴിയൊക്കെ തെറ്റി ഗൂഗിൾ മാപ്പൊക്കെ നോ ക്കി അവിടെ നാട്ടിരൊടൊക്കെ ചോദിച്ചിട്ടാണ് ഇത് അവസാനാണ് ഞങ്ങക്ക് വഴി അന്ന് ഞങ്ങൾ കൊറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് കേറിയെ പിന്നെ പോമ്പളൊക്കെ വഴിയറിയാം പിന്നെ നമ്മള് വേറെ ഫ്രണ്ട്സിനെ കൂട്ടി നാട്ടിലെ ചെറുക്കന്മാരൊക്കെ കൂട്ടിട്ടാണ് പിന്നെ പോയത് കാരണം ഫസ്റ്റ് പോയപ്പോ കുറച്ച് ബുദ്ധിമുട്ടാരുന്നെങ്കിലും പിന്നെ പോമ്പോ നമുക്ക് വഴി അറിയാം അവിടുത്തെ ക്ലൈമറ്റ് അറിയാം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണോണ്ട് പിന്നെ ഒരു പ്രശ്നം ഇണ്ടായിരുന്നില്ല പിന്നെ നമ്മള് നാട്ടില് ചെറുക്കന്മാരൊക്കെ ഫ്രണ്ട്സിനെക്കെ കൂട്ടിയിട്ടാണ് രണ്ട് മൂന്ന് നാല് തവണ പോയി ട്ട്ള്ളത്.
അതെ അതെ താങ്കള് പറഞ്ഞത് വളരെ ശെരിയാണ് കാരണം എന്താച്ചയ്ഞ്ഞാല് ഏഹ് ഈ പർണ പോലെ നമക്ക് ഈ അയ്ൻ്റെ മോള് പോവാ പറഞാ നല്ല രസാണ് പഷേ അയിന്റെ മോളിൽക്ക് കേറി എത്തിപ്പെടാൻ കൊറച്ച് ടാസ് കാണെങ്കി പോലും അവടെ എത്തിക്കയ്ഞ്ഞാ വയങ്കര ര സാണ്. കാണാന് എന്തായാലും ഇതിനെക്കെ കുറിച്ച് പറയാണ്ടെങ്കി നമുക്ക് ഒരുപാട് പറയണം നമ്മള് ഈ മലെനെ കുറ്ച്ച്ട്ടൊക്കെ പറയാണെങ്കി വർണിക്കാണെങ്കി ഒരുപാട്ണ്ടാവും ഈ മലെന്റെ ഉള്ളിത്തെ വല്യ വല്യ മരങ്ങളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവ്ടുത്തെ ഓരോ കാര്യങ്ങളൊക്കേന്ന് പറഞ് കയ്ഞ്ഞാ ഇട്ത്ത് ഇട്ത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ അ ഒക്കെ നമുക്ക്പ്പോ പറയാ നി നിക്കാണെങ്കി ഒരുപാട് പറയാൻണ്ട് എന്തായാലും നമുക്ക് ഇതിനെ നമുക്ക് ഒയിഞ്ഞിര്ന്ന് സംസാരിക്കാ
ഓക്കെ, ഓക്കെ, ശെരി.